ഹലോ മഴയാണോ?
ആഹ് ഇവിടെ ഭയങ്കര മഴയാണ് അവിടെയോ?
ആഹ ഇവിടെ ഇന്ന് മഴയില്ലായിരുന്നു രാവിലെ ഭയങ്കര കറണ്ട് പോക്കായിരുന്നു. ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു
ഓ അയ് ശെരി ഇപ്പൊ മഴയുണ്ടോ
ഇല്ലല്ല ഇപ്പൊ മഴയില്ല ഇവിടെ രാവിലെ കറണ്ട് പോയി പിന്നെ ഉച്ചക്കാ വന്നത്
ഓ അയ്ശെരി ഇവിടെ എന്താ പറയാ മഴ രാവിലെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഇന്നലത്തെ അത്ര ഇല്ല പക്ഷെ ഇന്ന് അത് രാവിലെ അത്യാവശ്യം നേരം വരെ മഴ ഉണ്ടായിരുന്നു ഇപ്പൊ ഭയങ്കരയിറ്റ് എല്ലാവരുടെ ഫോണിലും അലാറം വന്നിട്ടുണ്ട്
ആണോ
ആഹ് ആഹ് അങ്ങനെ സീവിയർ അലേർട്ട്ന്ന് പറഞ്ഞാണ്ട് വന്നിട്ടുണ്ട് എ ഇപ്പം വന്നു അപ്പം മയയും തുടങ്ങി ആഹ്
ആണോ
ആഹ് ഭയങ്കര മഴയാണ് ഇവിടെ രാവിലെ തൊടങ്ങി പിന്നെ ഒരു ഉച്ചയായപ്പോ ഒരു വെയില വെയില് ഉതിച്ചു വന്ന് ഉം പിന്നെ ഇപ്പോ പെട്ടെ അലാറം ആ അലാറം എല്ലാരെ ഫോണിലും പെട് ട്ടന്ന് ഭയങ്കരയിട്ട് സൗണ്ടില് അടിക്കണ്ട് ഒരു അല അലേർട്ട് മെസ്സേജ് പോലെ
അപ്പ മഴ തുടങ്ങി വീണ്ടുല്ലേ
അപ്പം മഴ തുടങ്ങിയും ചെയ്തു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറൽന്ന് പറഞ്ഞണ്ട് ആ ഫുഡൊക്കെ കയിച്
ഇന്നെന്താ ഇണ്ടാക്കിയേ
ഇന്ന് ഇന്നൊന്നും ഉണ്ടാക്കിയില്ല സത്യം പറഞ്ഞാൽ തറവാട്ടന്ന് ഫുഡ് കഴിച്ചേ ആഹ് ആഹ് കുറച്ച് ആ കാണത്തില്ല പക്ഷെ എന്താ ഇവിടെ അടുത്ത് തന്നെയാണ് ങ്ങനെ നോക്കിയാല് കാണൂല
ആണോ അഹ് ആഹ്
ഉം ഞാന് ഇന്ന്
എന്തായിാരുന്ന അവിടെ ഫുഡ്
അവിടെ ചിക്കനും പിന്നെ മുരിങ്ങയില എന്താ ഇങ്ങെളെന്താ പറയാ മുരിങ്ങല്ല തേങ്ങ ഇട്ട് വെക്കണ ഞങ്ങള്ൾ ഒ ആഹ് ഞങ്ങള് ഉലർത്തിയത് എന്നാ പറയാ ആഹ് പിന്നെ ആം മുരിങ്ങ ഒലത്തിയദ്ന്ന്
ആഹ് ഹ അത് ഞാാനിപ്പ കേക്കുവ
ആഹ് ഇവിടെ അങ്ങനെയ പറയാ അത ഞ ചോദിച് പറഞ്ഞ പിന്നെ ചെല തോരന്ന്നൊക്കെ അല്ല തോരനായിട്ട് പറയും ഇത് തോരനാണ് സംഭവം
ആണോ ഉം
പക്ഷെ ആഹ് അപ്പ ഈ തേങ്ങയിട്ട് വ വെക്കൂല്ലേ വെള്ളന്നു ഇല്ലാതെ
ആഹ് അതെ അതെ ആ ആ തേങ്ങ ഇട്ട അത്
പക്ഷെ ഇത് തോരം പോലെ പക്ഷെ ഞങ്ങ അതിനെ മുരിങ്ങ ഒലത്തിയത്
എനിക്ക്പ്പോ ഓറിന് എത്ര ഇഷ്ടമല്ല മുഴങ്ങിയാലടെ കറിവെക്കുന്നത് ഭയങ്കര ഇഷ്ടം ഒഴിച് കറി പോലെ തേങ്ങ അരച്ചു വെക്കുന്നു തേങ്ങ അരച്ച വെക്കുന്നു
ആഹ് ഞങ്ങളിവിടെ എന്റെ വീട്ടിലൊന്നും അങ്ങനെ തേങ്ങ അരച്ച് വെക്കാറില്ല ചക്ക് ചക്ക് ക്കുരുണ്ടെങ്കിൽ തേങ്ങ അരച്ചവെക്കു അല്ലെങ്കിൽ പിന്നെ എന്താ പറ താളി താളി ക്കും നിങ്ങൾ താളിക്കലുണ്ടോ
അവൻ ആ എന്തവാ
ആഹ് താളിപ്പ് എന്താ പറയാ തക്കാളിതാളിപ്പ് വപ് പപ്പടം താളിപ്പ് എന്ന് പറയുന്ന പോലെ എന്താ പറയാ മുരിങ്ങേന്റെ ഇല ആ ചീരുള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ട് തൂമ്പിച്ചിട്ട് അതിലേക്ക് ക ഞ്ഞിവെള്ള ഒഴിച്ചിട്ട് ഈ മുരിങ്ങേന്റെ ഇല ഇടും
ഓ ഓ ഓ കഞ്ഞിവെള്ളം ഒഴിക്കുവോ
ആഹ് കഞ്ഞിവെള്ളം ഒഴിക്ക താളിപ്പിക്ക്
അഹ് അഹ് ആഹ് ആഹ് അതെങ്ങനെ സത്യത്തി ഉണ്ടാക്കുന്നത് ഒന്ന് പറയോ
അതന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിക്ക് ചീരു ള്ളി വെളുത്തുള്ളി ഇട്ടിട്ട് പിന്നെ പച്ചമുളകും കീറിട്ടിട്ട് ഈ മുരിങ്ങന്റെ ഇല അല്ലെങ്കിൽ ആദ്യം എന്താ പറയ കഞ്ഞിന്റെ വെള്ളം ഒഴിക്ക കൊറേ വെള്ളം ഒഴിച്ച് ഒഴിക്കരുത് അത് ഉപ്പ് ഇട്ടിട്ട് അത് തളച്ച് വരുമ്പോ മുരിങ്ങന്റെ ഇല ഇട്ട്കൊടുക്ക ജസ്റ്റ് ചെറിയരു ആ കുക്ക് ജസ്റ്റ് കുക്ക് ചെയ്താൽ മതിയല്ലോ മുരിങ്ങന്റെ ഇല അല്ലേ
ഉം
ഒരു തൂമ്പി ച്ചൊരു ഒരു തൂ നിങ്ങൾ തൂമ്പിച്ചാന്നാണോ പറയാ എനിക്കറിയില്ല
എന്നവെച്ച
വർക്കന്ന് പറയില്ലേ ഈ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഇങ്ങനെ വറവിടില്ലേ
വൃത്തിയാക്കീട്ട് ഇടുന്നതാണോ
ഇപ്പൊ നമ്മള് അങ്ങനെ ഈ നമ്മൾ ഇപ്പ ഇങ്ങള് ബീഫ് ഒക്കെ ഉണ്ടാക്കാറുണ്ടോ
ആഹ് ഉണ്ട്
അല്ലെങ്കി ഇപ്പോ പഴ ബാ ബാ വായക്ക ഞങ്ങളിവിടെ പഴം പഴ വായ് ഇങ്ങളെന്താ വാഴപയം ഞങ്ങള് വായക്കാന്നൊക്കെ പറയും
ആഹ് നിങ്ങള് പഴം
അഹ് അത് ശരി പക്ഷെ നമുക്ക് ഇക്ക് അതറിയാം പക്ഷെ നമ്മള് ഇവിടെ ആ അതെ അതിപ്പോ നാള്പ്പോൾ ഒരാളിൻക്ക് വിളിച്ചപ്പോൾ രാവിലെ പറഞ്ഞു രാവിലെ പുല്ലും പുല്ലും വേറെന്തോ ആണെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചപ്പോ ഈ പുല്ലോ നമ്മുടെ ഇവിടെ പുല്ലൊന്നും ആ രാവിലെ കഴിക്കല് ഇല്ലല്ലോ ഇതെന്താ ങ്ങള് ആഹാ എന്ന് വിചാരിച്ച് അപ്പൊ നോക്കുമ്പോ പുല്ല് അത്റാഗിയാ
ആണോ ആ ഞങ്ങള് റാഗിപ്പൊടിന്ന് പറിം മറ്റേല്ല അംഗനവാടി അംഗനവാടിന്ന് കിട്ടുന്നതാണോ
അതെ എനിക്ക് തോന്നുന്നു അത അവര് അവര് അതിനോട് ദോഷയോ അങ്ങനെ എന്തോ അന്ന് ഉണ്ടാക്കിന്ന് തോന്നുണു
ഒരു ബ്രൗൺ കളറല്ലേ
ആഹ് അതെ അതന്നെ സാധനം
എനിക്ക് അത് വലിയ ഇഷ്ടമല്ല പിന്നെ പു ട്ട പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഇഷ്ടമാണ് കുറുക്കുന്നത്ര ഇഷ്ടല്ല
ആഹ്എനിക്കത് പൊതുവേ എനിക്കിഷ്ടമല്ല പക്ഷെ എനിക്കിപ്പ ബ്ലഡ് നല്ല കുറവുണ്ട് അപ്പൊ ഇന്നോട് ഡോക്ടർ നല്ലോ ണ്ണം കഴിക്കാൻ പറ ആഹ് പക്ഷെ ഞാൻ പാല് ഒക്കെ കൊഴിച്ച് ഇഷ്ടാണോ അത ങ്ങനെ വർ വ ർ ത്തിട്ടോ
അല്ല അത് കുറുക്കപോലാക്കും
ആഹ് അത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നല്ലേ
ആഹ് അതെ അതെ പക്ഷെ നമ്മുക്കും കഴിക്കാൻ തോന്നും ഭയങ്കര ടേസ്റ്റ് അല്ലേന്
എനിക്കറിയൂല ഓരോ ആഹ് ടേസ്റ്റ് ഇഷ്ടായിരിക്കും എനിക്ക് ഞാൻ കഴിക്കലില്ല എനിക്ക്ങ്ങനത്തെ സാധനത്തിനോട് പൊതുവേ എനിക്കിഷ്ടമല്ല
അത് വെച്ച് ചിലർ ഉണ്ട പോലൊക്കെ ഉണ്ടാക്കുവല്ലോ വറത്തട്ട്
ആ ഹ്ചില അംഗൻവാടികളിൽ ഇങ്ങന എക്സിബിഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോ ആ അമൃതപ്പൊടി കൊണ്ട് എന്തൊക്കെയ ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്തൊക്കോ വെറൈറ്റീസ് വരലുണ്ട്
പിള്ളേര് കഴിക്കയും ചെയ്യും ടേസ്റ്റ്
ആ ഹ്ആ ഹ്അതെ അതെ അല്ലാതെ ഈ കുറുക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സാധാരണ ചെറിയ മക്കൾ അങ്ങനെ കഴിക്കാറില്ല
ആണാണ് ഭയങ്കര പാടല്ലേ കഴിക്കാൻ
ആ അന്തെ ഇവിടെ എന്റെ മക്കളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനത് വറുത്ത് ആ വറുത്ത് പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കും
എല്ല പിള്ളേര് കുറുക്ക് പിടിച്ചില്ലേ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിൽ ഉ ടയോ അവലെസൂപൊടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അതുകൊണ്ട്
അത് ഇങ്ങനെ വറത്തിട്ടുള്ള സ അതല്ലേ
ഇത്തിരിനമ്മള് സാധാരണ രീതി അഭിലേസുപൊടി ഉണ്ടാക്കിട്ട് ഉണ്ടാക്കത്തില്ലേആ ഒരു രീതിയില്
ആഹ് ഈ അവലോസ് പൊടിന്ന് പറയണ എന്തിനാ
മറ്റേ വറത്തിട്ട് വെക്കത്തില്ലേ അരി വറക്കത്തില്ലേ അരി അരി വറുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് പൊടിച്ചിട്ട് പിന്നെ തേങ്ങയും ശർക്കരയും ചേർത്ത് മിക്സ് ആക്കത്തില്ലേ അത് കഴിച്ചിട്ടുണ്ടോ
ഞങ്ങള് ഞങ്ങള് കൂരമർത്ത ചിരിക്കര്ത്തിട്ടോ കൂരം വറുത്തത് ന്ന അതിന് പറയാ
ആണോ കൂരം വറുത്തതോ
ആഹ് ആ അവലോസു ആഹ് ആ ആ
ഇവിടെ മില്ലിലൊക്കെ കി ട്ടും പക്ഷെ ഭയങ്കര വിലയ അതുകൊണ്ട് ഞങ്ങ വീട്ടിൽ തന്നെ ഉണ്ടാക്കത്തോ ഭയങ്കര വില പക്ഷെ ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റ് ആണ്
ആഹ് ഭയങ്കര ടേസ്റ്റ് ആ പക്ഷെ മക്കൾക്കൊക്കെ പെട്ടെന്ന് തരിപ്പിൽ കേയറും വെള്ള ഒഴ
ആണാണ് അതെ തൊണ്ടക്കൊക്കെ ആയിരിക്കും വെള്ളം കുടിക്കല്
പ്പൊ പ്രഗ്നന്റ് ആവുന്ന സമയത്തൊക്കെ ചെലൊര് ഇങ്ങനെ
ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
ഇന്തൊക്കെതായത് ഹലോ